ആഹ്.
ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കാം.
എന്തൊക്കെയാ സുഖല്ലേ?
ഉം.
സുഖല്ലേ?
ആഹ് സുഖം സുഖം.
ആഹ് ച വൈകുന്നേരം ചായയൊക്കെ കുടിച്ചോ?
ചായ കുടിച്ചില്ല കുടിക്കാൻ വേണ്ടി പോകുന്നു.
എന്താ ഏഹ് സ്പെഷ്യല് സ്നാക്സ് ഒക്കെ ആയിട്ട്
ഏഹ്
സ്നാക്സ് ആയിട്ടൊക്കെ എന്താ ഇണ്ടാക്കിയെ? ഹലോ.
ഹലോ.
ചായക്ക് സ്നാക്സ് ആയിട്ടൊക്കെ എന്താ ഇണ്ടാക്കിയെന്ന്?
ആഹ് ചായക്ക് സ്നാക്സ് ഒന്നുവില്ല.
ഇണ്ടാക്കാറില്ലേ?
ഇണ്ടാക്കാറുണ്ട് ഇന്ന് ഒന്നുല്ല.
ആണോ ആഹ് പിന്നെ എന്തേലും വർക്കിന് പോകുന്നുണ്ടാ?
നൂറ്റി നാൽപ്പതി ഒൻപത് രൂപ.
ഹലോ എന്തേലും വർക്കിന് പോകുന്നുണ്ടോ?
എന്നാ?
എന്തേലും വർക്കിന് പോകുന്നുണ്ടോ?
ആഹ് ഞാനൊരു കടയില് നിക്കുന്നതാണ്
ആണോ എന്ത് ക‌ എന്തിന്റെ കടയില്? ഹലോ. ഹലോ.
പത്ത് രൂപ പത്ത് പത്ത്.
ഹലോ ഹലോ.
ഇരുപത് വേണ്ട.
എന്തിന്റെ കടെയിലാണ്?
ഏഹ് ഞാന് കടയില് ജോലിയാട്ട
ഏഹ്.
ഒരു കടേല് നിൽക്കുന്നയാണ്
ആണോ എന്തിന്റെ ഷോപ്പാണ്?
തുണി കടയാണ് തുണി കട.
ആണോ ആഹ് കച്ചവടൊക്കെ ഇണ്ടാവാറുണ്ടോ? ഹെലോ
ഉം ആഹ് കേക്കാം പറഞ്ഞോ
ഡ്രൈവിംങൊക്കെ ചെയ്യോ
ഇല്ല ഇല്ല
ആണോ ആഹ് വേറെന്തേലും എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഹെലോ
ഇരുന്നുറേ മൈനസ് നൂറ്റി നാപ്പത്
നിങ്ങൾ തെര്ക്കാണോ
ചില്ലറ ഇല്ല
ഹെലോ ഹെലോ
നൂറ്റി നാപ്പക്കന്റെെ അപ്പന്ത നോട്ടന്ന
ഹെലോ
നൂറ്റി നാപ്പത്തൊന്ന്ൂറ്റ നാപ്പായിരത്തി ഇരൂറ്ൊന്ന
ഇവിടെ സംസാരിക്കോ
ന നാപ്പത്ത നച്ച നാപ്പത്തൊന്ന്ല്ലച്ച ആ
നിങ്ങൾ തെര്ക്കാണോ
ഹെലോ വടെ സംസാരിക്കോ
ഹലോ ഹലോ ആഹ് പറയ് ആഹ് തെരക്കാ ആഹ് പർഞ്ഞോ ചായക്കെ കുടിച്ചോ
ഓഹ് ചായടിച്ചു എന്തിന്റെ ഷോപ്പാണ്
തുണിക്കടയാണ്
ആണോ എന്ത ലേഡീസ് അങ്ങനെയാണോ
ആഹ് എല്ലാ ഐറ്റും ഒണ്ട് ലേഡീസ് ജെന്റ്സ്
വല്യ ഷോപ്പാണോ
ആഹ് വല്യ ഷോപ്പ
കൊറേ ആയോ ഷോപ്പില് നിക്കാൻ തൊട്ങ്ങിട്ട്
ആഹ് രണ്ട് വർഷാകുന്നു
ആണോ ഡ്രൈവിംങ്ങൊക്കെ ചെയ്യോ
ഡ്രൈവിങ്... ങ്ങ് ഇല്ല ഏഹ് ടു വീലർ ഡ്രൈവിംങ്ങ് ലൈസൻസുണ്ട് പക്ഷേ ഓടിക്കൂല
ലൈസൻസ്ണ്ട് ഓടിക്കൂല, ന്നാ എടുത്തൂടേ
ആ പേടി
ആണോ അപ്പൊ ലൈസൻസെങ്ങനെ കിട്ടി
ഏതെങ്ങനെയോ കിട്ടി അന്ന് ധൈര്യം ഉണ്ടായിരുന്ന്, പക്ഷേ സ്കൂട്ടി ഓടിക്കാൻ ഭയങ്കര പേടി, അന്നീ എം ഐ- അങ്ങനെ
ആണോ ഇഷ്ടാണോടിച്ച് പോവാനൊക്കെ ഹസ് ബന്റിനുണ്ടോ ആക്റ്റീവ, ന്നാ അത് മ്മലൊക്കെ പഠിച്ചൂടെന്നാ
ഉം പേടി ധൈര്യല്ല പഠിക്കണം
ഏ ധൈര്യല്യ ലേ പിന്നെ കുട്ടികളെക്കെ
ആ മോന് പത്താം ക്ലാസ്സി പഠിക്കുന്നൊരു മോനൊണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളൊണ്ട്.
പത്താം ക്ലാസ്സിലാണോ അതെ വീട്ടില് ആരൊക്കെണ്ട്.
വീട്ടില് ഉമ്മ വാപ്പ സഹോദരൻ സഹോദരന്റെ വൈഫ്.
ഒറ്റ വീടാണോ ആണോ നന്നായിട്ട് ഫുഡ്ഡൊക്കെ ഒണ്ടാക്കുവോ.
ഉം അത് വീട്ടില് ആ ആ അന്നന്നൊള്ള ആഹാരവെയ്ക്കല്ലാ സ്പെഷ്യലൊന്നും വെക്കാറൊന്നൂലാ.
ഗസ്റ്റുകളൊക്കെ വ വരുമ്പൊ വെക്കാറൊണ്ടോ.
വാ ഉമ്മയാണ് കൂടുതലും വെയ്ക്കുന്നത്. ബിരിയാണി അങ്ങനൊന്നും വെക്കാനൊന്നും അറിയത്തില്ല. ആ ഇഷ്ടവാണ്.
യൂട്യൂബൊക്കെ ഒള്ളതല്ലേ പഠിക്കാല്ലോ എളുപ്പാണ്.
പഠിക്കാനെ ആ പ്രത്യേകിച്ച് സമയമില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം.
രാവിലെ നേരത്തെ പോകുവോ
രാവിലെ ഒമ്പതുമണിക്കെറങ്ങും.
ആവിടെ എത്ര മണിവരേണ്.
ഒമ്പതുമണി വരെയൊക്കെയാണ്.
ഒൻപതുമണി വരെയൊണ്ടോ
ഉം
അടുത്തന്നെയാണോ ഷോപ്പ്.
ആഹ് ഇവിടന്നടുത്ത് നടന്നുവരും ദൂരവൊള്ളു.
ആ അതായിരിക്കുവല്ലേ ഇത്ര ടൈമ് നിക്കുന്നെ. ഉം പിന്നെ മഴയൊക്കെയൊണ്ടോ നാട്ടില്.
മഴ ഉച്ചയ്ക്ക് വലിയൊരു മഴപെയ്ത് അവിടെയൊ
ഇവിടെ നല്ല വെയിലാ ഇന്നലെ മഴ ഇണ്ടായിരുന്നു.
ഇവിടെ ഇന്നലെ മഴ കൊറവായിരുന്നു ഇന്ന് നല്ല മഴയായിരുന്നു.
ആണോ ചെ ചെടികളൊക്കെ ഇഷ്ടാണോ.
ചെടികള് ഇഷ്ടാണ് പക്ഷെ ഒന്നിനും സമയമില്ല.
ആ അതാണ് പ്രശ്നം ഇഷ്ടത്തിനനുസരിച്ച് നി ക്കാൻ ടൈമില്ലാല്ലേ ലീവെടുക്കാറില്ലപ്പൊ
ആ രണ്ടുലീവൊണ്ട് മാസത്തി രണ്ടുലീവൊണ്ട് അതിനു വേറെ എന്തെങ്കിലും. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും.
യാത്രകളൊക്കെ പോവാൻ ഇഷ്ടാണോ.
യാത്ര പോവാൻ ഇഷ്ടാ
ടൈമില്ല അല്ലെ
ആ ലീവ് രണ്ടു ലീവൊള്ളതില് ഏതേലുവൊന്ന് പോവും എവിടെയെങ്കിലും വെക്കേഷനൊക്കെ കറങ്ങാൻ പോയാരുന്നു.
ഹസ്ബൻഡ് നാട്ടിലാണോ
ആ നാട്ടിതന്നെ കച്ചോടാണ്.
ആണോ ഏതുവരെ പഠിച്ചിട്ടൊണ്ടായിരുന്നു.
ഞാൻ ആ റ്റി റ്റി സി
റ്റി റ്റി സിക്കൊക്കെ പഠിച്ചിട്ട് ഷോപ്പിലാണോ നിൽക്കുന്നെ വേറൊന്നും പഠിച്ചില്ലാ
ചാൻസൊന്നും കിട്ടിയില്ല
ആ ഇങ്ങനെ ടി ടി സിക്ക് പഠിച്ചാല് ഇങ്ങനെ ടീച്ചറായിട്ട് കയറി കൂടെ
പിന്നെ ഡെയിലിക്ക് പോയിട്ടുണ്ട് ഡെയിലി വേക്കൻസി പോയിട്ടുണ്ട്
ആ അപ്പൊ ഒന്നു കൂടെ ഒക്കെ നോക്കിയിരുന്നെങ്കി നല്ലൊരു ജോലി കിട്ടായിരുന്നല്ലോ ല്ലല്ലേ
ആഹ് ഇപ്പം ഇപ്പം സർവീസില് കേട്ടറ്റ് എന്ന് പറഞ്ഞൊരു അപ്പോൾ ഇതും കൂടെ വേണം അത് എഴുതിയിട്ട് കിട്ടുന്നില്ല ശ്രമിച്ചുകോണ്ടിരിക്കുന്നുണ്ട്
ആണോ ആഹ് ഇനിയിപ്പോ കുട്ടികളൊക്കെ ചെറുതാ
ഇല്ലല്ല പതിനഞ്ച് വയസ്സ് പതിമൂന്ന് വയസ്സ്
ആഹ് അതെ ഇനിയിപ്പോ വീട്ടില് എത്തിട്ട ട്ട് എന്താ പറയുക ഒൻപത് മണിയൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങാ
ആഹ് അത്രയൊള്ളൂ
വേറെ ടൈം ഒന്നും ഇല്ലല്ലോ ലേ
ഇല്ല ഇല്ല അവിടെങ്ങനെ യാത്രയ ആഹ് മഴയത്തൊക്കെ യാത്ര ഒക്കെ ഇഷ്ടാണ്
പോകാറുണ്ടോ മഴയത്തൊക്കെ ലീവ് കിട്ടുമ്പോ
പോവാൻ ചാൻസ് കട്ടിട്ടില്ല മഴത്ത്
ആഹ് ഹസ്ബൻറിന്റെ ബൈക്കൊക്കെ ഉണ്ടായിരിക്കും അല്ലേ
അതെ
ആഹ് ഇങ്ങളെ വീട്ടിലാരൊക്കെ ഇങ്ങൾ ഒരു മോൾ മാത്രമാണോ
അല്ല ഏഹ് ഞങ്ങള് ഇരട്ടകളാണ് എന്നപ്പോലെ ഒരാളുകൂടെ ഉണ്ട്
ആണോ ട്വിൻസ് ആണല്ലേ ഇൻക്കി ഭയങ്കര ഇഷ്ടാ ട്വിൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഒരേ പോലെ ല്ലേ
ഞങ്ങൾ ട്വിൻസാണ് എന്റെ സഹോദരൻ ട്വിൻസാണ് സഹോദരന്റെ സഹോരന്റെ മക്കൾ
ഏ സഹോദരന്റെ മക്കളോ
സഹോ ഞങ്ങള് ഞങ്ങള് മൂന്ന് മക്ക പെൺകുട്ടി ഒരു ആൺകുട്ടിയുണ്ട്
ആണോ നിങ്ങളടെ ട്വിൻസ്ന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയാണ്
അല്ലല്ല പെണ്ണാണ്
ഏഹ്
ഞങ്ങള് രണ്ട് പെമ്പുള്ളാര് ട്വിൻസ്
അതെ
ഞങ്ങൾക്ക് മൂത്ത ഒരാളുണ്ട് ഒറ്റക്ക് ഒരാളുണ്ട്
ആഹ് ആഹ്
അയാൾക്ക് ഏഹ് കല്യാണം കഴിഞ്ഞ് അപ്പ അവർക്ക് ട്വിൻസ് കുട്ടികൾ
അവർക്ക് കുട്ടികൾ ട്വിൻസ് ഓഹോ അത് ശരി അങ്ങനെ ഏഹ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിണോ ട്വിൻസ് ആയിട്ടുള്ള ആളെ
ആരുടെ ആഹ് അതും കല്യാണം കഴിഞ്‌
ഉം
ഉണ്ട് രണ്ട് പെൺകുട്ടികള്
വേണം ആഹ് വീട് സ്വന്തായിട്ടുള്ള വീട്ങ്ങള് ഹസ്ബൻഡും മക്കളും മാത്രാണോ ഇമ്മീം ഇപ്പിം കൂടെണ്ടോ
അല്ല അല്ല അങ്ങൾ എല്ലാരും കൂടെ ഒരു വീട്ടില
അഹ് ശരി ഒരു മോന് മാത്രേ ഉള്ളൂ
ഉം
ഒരു മോന് മാത്രാണോള്ളത് നിങ്ങളെ ഹസ്ബന്റ് ആയിട്ട് ഒരു മോനും ഒരു മോളോ
ഉം
അപ്പൊ പിന്നെ വീടൊന്നും നോക്കണ്ടല്ലോ അല്ലേ വീടൊക്കെ പുതിയ വീടാണോ?
ആഹ് വീട് ഞങ്ങൾക്ക് വീടായില്ല ഞങ്ങളിപ്പം കുടുംബത്താണ് ഉള്ളത്
വീട് ഒരു മോനല്ലേ ഉള്ളൂ അപ്പൊ തറവാട് ക്കല്ലല്ലേ
മോനും ഒരു മോളു ആണ് ഞങ്ങളിപ്പോ കുടുംബത്താണ് താമസിക്കുന്നത് ഉമ്മാടേയും വാപ്പാടേയും കൂടെ
ആഹ് അതെ അതെ വയസ് വയസ്സായിട്ടുള്ള ആൾക്കാരാണോ ഉമ്മീം ഉപ്പി ഒക്കെ?
ആഹ് നല്ലത് രണ്ടു പേരും അറുപത് കഴിഞ്ഞതാ
ഉം അറുപത് വയസ്സ് കഴിഞ്ഞതാണോ രണ്ടാളും ഉം അത് ശരി
ഉമ്മയും വാപ്പയും
ആണോ ഓക്കെ പിന്നെ ഏതായാലും ഇങ്ങക്ക് വിളിക്കാട്ടോ
ആഹ് ശരി.